സ് കേക്കുന്നില്ലേ ആഹ ആഹ സുഖല്ലേ
ആഹ സുഖാണ്
ആഹ ഇത് ചെയ്ത് ഭക്ഷണം കഴിചോ
ഓ
എന്തായിരുന്നു ഫുഡ്
ഫുഡ് ഇന്ന് ചിക്കൻ കറിയും ചോറും അവിടെയോ
ഇവിടെ മ അല്ല നത്തല് നത്തല് ഇങ്ങീന ചോറും കടച്ചക്കെ
ആഹ് ആഹ്
ഉം എന്താ ചിക്കൻ എങ്ങനെയ നിങ്ങടെ നാട്ടിലെ സ്പെഷ്യലാ?
ആഹ് ചിക്കൻ നമ്മള് കറിയായിട്ടാ വെക്കാറ് കൂടുതലും
ആഹ് ആഹ് ഫ്രൈ ഒന്നും ഇല്ലേ
ഫ്രൈയ് എന്നുല്ല അത് നമ്മളങ്ങനെ ഫ്രൈ ഒന്നും ചെയ്യാറില്ല. കൂടുതലും കറി വെച്ച് കഴി
കറി വെച്ചിട്ടല്ലേ ആഹ് ആഹ് ഞങ്ങളവിടെഇങ്ങനെ വെയ് ഇങ്ങെനെ. ഞായറാഴ്ചകളിഒക്കെയാ വാങ്ങിക്കാറ് ഉം. പോയി വാങ്ച്ചു. അവെടെന്താ കാലാവസ്ഥ?
കാലാവസ്ഥ ഇവെടെ മഴഇല്യ മഴയിങ്ങെനെ മൂടി കെട്ടിക്കൊണ്ടിരക്കണ് പക്ഷെ. പെയ്നില്ലെയാ ഇന്ന് രാവിലെ നന്നായിട്ട് പെയ്തിരുന്നു രാവിലെ നന്നായിട്ട് പെയ്തിരുന്നു.
ആഹ് ആഹ് ആഹ് ഇവിടെം പെയ്തു ഇവിടെ രാവിലെ നന്നായിട്ട് പെയ്തു. ഇപ്പതാ നല്ല വെയിലുണ്ട്
ആഹ് ആഹ്
അങ്ങനെ
ഉം ഉം
ഏഹ് വെറെന്താ?
വെറെ ഈ മഴക്കാലത്ത് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒണ്ടാക്കാറൊണ്ടോ?
മഴക്കാലത്ത് പിന്നെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാഇല്ല്യ എപ്പോഴെങ്കിലും ഏഹ് അല്ലാത് ചേച്ചി കുട്ടികളൊക്കെഒള്ള സമത്ത് ആണ് ഞങ്ങളെന്തെലുഒക്കെ ഉണ്ടാക്കാ ചേച്ചിയിണ്ടാക്കും ഞാനങ്ങനെ അങ്ങനെ സ്പെഷ്യ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല സാധാ വീട്ടിലൊണ്ടാക്കണ ഫുഡ് അങ്ങെനത്തെ സാനങ്ങളെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ചേച്ചിയൊക്കെ വരുവാണെങ്കി കുട്ടികളൊള്ള കാരണം കൊണ്ട് ചേച്ചിങ്ങനെ ഓരോന്ന്. നമ്മളെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഓരോരോ സ്പെഷ്യലുകളൊക്കെ പരീക്ഷിക്കും. അതൊക്കെ കഴിക്കും അങ്ങെനെ അല്ലാത്ത സമങ്ങളിൽ നമ്മളഒന്നും. ഔ ചെയില. ഞാൻ കൊറെച്ച് മടിഉള്ള ടൈപ്പാണ് അതുകൊണ്ട് അത് ന് ചെയ്യില്ല. പിന്നെ അമ്മേണ് കുക്കിങ്ങ്
ൺലൈൻ ബിസ്നസ് അങ്ങനെന്തെങ്കിലും ചെയ്യാറ്ണ്ടോ?
ഇല്ല അങ്ങനെ ഈട്ത്തൊന്നും നോക്കീട്ട്ല്ലാ ഞാന് ഏഹ് പി എ സ്സി പഠിക്ക്ണ്ട്
ആഹ്
അം പ്പോ വർക്ക്ന് വർക്ക് പോയിര്ന്നു പിന്നെ ബേബിയായപ്പോ പിന്നെ പോയ്ട്ട്ല്ല പോയിപ്പോ എക്സാമ്കള് വെര്ണ്‌ണ്ട് അട്ത്തായിട്ടപ്പൊ വീട്ടില്ര്ന്ന് പ്രിപ്പയറെയ്യ്ണ്ട് അല്ലാതെ ക്ലാസ്സ്നൊന്നും പോൺല്ലാ
ഓക്കെ
അല്ലാതെ ഉം വേറെ വർക്ക്ന് പോയ്ട്ട്ണ്ടായ്ര്ന്നാണ് ആദ്യം പോയിര്ന്നു പിന്നേ ഏഹ് പ്രെഗ്നന്റ് ആയപ്പം നിർത്തി ഇപ്പൊ ബേബിക്കത്ര ആയ്ട്ടില്ല അത് കാരണം കൊണ്ട് വർക്ക്നൊന്നും പോക്ക്ല്ലാ എക്സാമ്കള്‌ള്ളത് കൊണ്ട് ക്ലാ വീട്ടില്‌ര്ന്ന് നമ്മെള് യൂട്യൂബൊക്കെ നോക്കി പഠിക്കും അതിനൊള്ള പ്രിപ്പ്റേഷൻ ഏഹ്
ആഹ് ഓക്കെ ശെരി
ആഹ് അവെടെ പഠ്ത്തം ഒണ്ടോ പഠ്ത്തം വർക്കെയ്യ്ണെന്തെങ്കിണ്ടോ?
നമ്മള് പഠ്‌ച്ചോണ്ട്ര്ക്കാണ്
ആഹ് ആഹ് ആഹ്
ഉം നമ്മെള് ഡിഗ്രി ചെയ്തോണ്ടിക്കയാണ്.
ആഹ് ആഹ് ആ കഴിഞ്ഞോ ലാസ്റ്റിയറാ?
അല്ല അല്ല സെക്കൻഡിയറാ.
ആഹ് ആഹ് ആയിക്കോട്ടെ. അങ്ങനെ ഇവെടെ മറ്റേ. ഈ ഇതില്ന്തെങ്കിലും ഉണ്ടോ വല്ല ആർട്ട് വർക്ക് അങ്ങനെ എന്തെലൊക്കെ
അങ്ങനൊന്നും ചെയ്യാറില്ല നമുക്ക് ടൈ ഇപ്പ അങ്ങനെ ക്ലാസ്സസ് ഉണ്ടായോണ്ട് ടൈമിണ്ടാവലില്ല
ഉണ്ടാവില്ല ആഹ് നമ്മള് ങ്ങന്നെ ഇതിലൊക്ക കൊറെ കാണാറ്ണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പൊ കൊറേ കുട്ടികളൊക്ക അങ്ങനെ ചെയ്യ്ന്ന്ണ്ടല്ലോ
ആഹ് നമ്മള് ഇപ്പ ഓൺലൈനില് എപ്പഴുള്ള നമ്മള് കാണാ ഇങ്ങനെ ഉം
ആഹ് അതെ അതെ ഞാന് അ ആഹ് ഞാനിപ്പോ അടുത്തായിട്ട് ഈ മറ്റേ ഏഹ് ഇൻസ്റ്റഗ്രാമിലെക്കെ മറ്റേ ഇത് ല്ലെ എന്താ ടു കൂടിലാർത്തൻ എന്നക്കെ പറഞ്ഞിട്ട്
ആഹ് ആഹ്
പക്ഷെ കണ്ടിര്ന്നു അപ്പ അത് കെയ് കണ്ട് ഭയങ്കര ഇൻസ്പയറാട്ട് ഇരിക്ക്ന്നെന്തോ ഒന്ന് ട്രൈ ചെയ്യണന്നൊക്ക പറഞ്ട്ട് ഇരിക്ക
അഹാ അത് നല്ലതാ
ആഹ് അതെ നമ്ക്കൊരു മൈൻഡ് റിലീഫാവും കൊഴപ്പില്ലാത്ത സമയം പോവാനു അതെ സമയം പോവാൻ എനിക്ക് ഇവ്ടെ കുട്ടീണ്ട് ന്നാലും
ആഹ് കുഞ്ഞുങ്ങള് കുട്ടികളുണ്ടാമ്പം പിന്നെ ടൈം പോവാം വേറൊന്നും വാണ്ടല്ലോ
ആ വേണ്ട വേണ്ട അതെ
ടൈംമ് ഉണ്ടാവാതെക്കെണ് ചെയ്യ
അതെ ഇവടെ ല്ല ബെന് ചെറിയ കുട്ടിയണ് ആറ് മാസം ആയിട്ടുള്ളു അപ്പൊ അങ്ങന ഒറങ്ങണ സമയങ്ങളിലൊക്ക നമ്മള്ക്ക് വിചാരിക്കുവല്ലോ പനിയൊക്കെ ഒരുക്കി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും അപ്പൊ പിന്നെ അങ്ങനെ എന്തെലെക്ക ചെയ്യാലോന്ന് പറഞ്ഞിട്ടങ്ങനെ ഇരിക്കും പക്ഷെ ഇപ്പോ നമ്മടെ ലൈ എക്സാമിന്റെ ഒര് ടൈംമ് ആയിട്ടിരിക്കയാണ് അത്കൊണ്ട് പിന്നെ അതിലെക്കൊന്നും നിക് നിന്നിട്ടില്ല അങ്ങനെ ഉം അവ്ടെങ്ങനെ കൃഷിയൊക്കെ ഉള്ള സ്ഥലാണോ
ആഹ് നമ്മള് വീട്ട്ന് അടുത്തൊക്ക പറമ്പും സംഭവങ്ങളൊക്കെയാണ് അവ്ടെ ചെറുതായിട്ട്ള്ള കൃഷികളെക്കെ ഉണ്ട് നമ്മള വീട്ട്ക്ക് ഇപ്രാവശ്യല്ലേ ഈ പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്ക കൃഷി ചെയ്യാറുണ്ട് വീട്ട്ല്
ആഹ് വീട്ട്ല് ചെയ്യില്ലേ ആഹ് അഹ് ബാക്കി എന്നാ മറ്റേ ഇവ്ടെ ഇവട അങ്ങനെ കൃഷി ഈ പറഞ്ഞ പോലെ പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്ക ഇണ്ട് ആഹ് വേറെ കൃഷിയായിട്ടന്നല്ലേ ഇവിടെ ഫുളിങ്ങെ റബ്ബർ ആണ് ആലചയുടെ അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഒന്നും നമ്മള് മെച്ച പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ല പിന്നെ രണ്ട് മൂന്നും വാഴ അങ്ങനെയൊക്കെ ഇണ്ടല്ലാതെ വലിയ കൃഷിയായിട്ടൊന്നുമല്ല
ആഹ് ആഹ് ഇങ്ങനെ കോഴി അങ്ങനെ എന്തെങ്കിലും വളർ നടത്താറുണ്ടാ
ണ്ട് കോഴി അങ്ങനെ ഒരു അഞ്ചാറ് കോഴിയൊക്കെ ഉണ്ട് ഉം കൃഷിയായിട്ടൊന്നുംല്ല നമ്മള് വീട്ടില് വെറുതെ വളർത്ത് അങ്ങനെ അത്രേ ഉള്ള അല്ലാണ്ട് നമ്മള് അതിനെ അങ്ങനെ ഒരു രീതിക്ക് ഇടുത്തിട്ടില്ല
ആഹ് നമ്മളും അങ്ങനെ കോഴി വളർത്തലുണ്ട് അത്യാവശ്യം കൈ്ക്കളുണ്ട് അത്ര അങ്ങനത്തെ വലിയ ബിസിനസല്ല നമ്മളുടെ വീടി അടുത്തൊട്ടം മുട്ട കൊടുക്ക അങ്ങനെ ചെറിയ വരുമാനംക്കെ ഉണ്ട്
ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ നമ്മള് വീട്ടില് നമ്മള് സാധാരണ വൃദ്ധെ വളത്തുവല്ലോ അങ്ങനെരു വളത്തില്ൽ മാത്രള്ള അത്
ആഹ് ആഹ്
ചെറിയ രീതിയില് ഉം അങ്ങനെ പിന്നെ ഒരു നായണ്ട് അച്ച്ചന് മൃഗങ്ങളായിട്ട്
ആഹ് ആഹ്
എക്സാമും കാര്യങ്ങളൊക്കെ ആയോ അതോ കഴിഞ്ഞോ
എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടള്ളൂ ഇഞ് ആ ഇപ്പൊ എക്സാം പ്പൊ കഴിഞ്ഞിട്ടേള്ളോ
ആ ഏത തേടിയരുന്നു
സെക്കൻ് ഇയർ
സെക്കൻഡ് ഇയർ ആണല്ലേ ഏതാ കോഴ്സ് ഏതാ എങ്ങനെുണ്ട് ക്ലാസ്ക്കെ
ആ ക്ലാസ്സൊക്കെ അങ്ങനെ അടിപൊളിയായി പോണോ
ആഹ ഉഹ അപ്പ ഇന്ന ക്ലാസ്ല്ലേ
ഇല്ല ന്ന് ഞാൻ പോയിട്ടില്ല
ആ ആ ക്ലാസ് മറ്റേ ലീവ അറ്റൻഡൻസ് പ്രശ്നം വരില്ലേ
ഇന്ന് നമുക്ക് ചെറിയൊരു അസ്വസ്ഥത ആയോണ്ട് പോയിട്ടില്ല
ആ അറ്റന്റൻസ് ഞാൻ ഞാൻ ഞാൻകുടി അറ്റന്റൻസ്ന്റെ പ്രശ്നൊക്കെ വരുമ്പോട്ടെക്കെ ഞാൻ ഞാൻ സ്ഥിര പോ
ആ അറ്റൻഡൻസ് പ്രശ്നാണ്
ആഹ അ വച്ചെങ്കില സമധൻ പ്രശ്നമാണല്ലോ ഞാൻ ഡിപ്ലോമയ്ക്ക് പോകുമ്പോ അങ്ങനെയായിരുന്നു ആ ഞലും ഇടക്ക് ലീവ് ഒക്കെ എടുക്കും ന്നാലും മാക്സിമം കോളേജ് എത്തും
ആഹ് പിന്നെ
വ വേറെന്താ
വേറെ
അസൈൻമെന്റ് വർക്കുകളൊക്കെ ഇണ്ടാവാാറില്ലേ ഇപ്പൊ ക്ലാസ്സിന്റെ ഇതാവുമ്പോ
ആ ചെറുതായിട്ടൊക്കെ ഉണ്ടാറുണ്ട് ചെയ്യാറുണ്ട്
ആഹ നിങ്ങക്ക് ഈ മറ്റേ എന്താ എന്തയ്ന് പറിയ പ്രസന്റേഷനും കാര്യങ്ങളും അങ്ങനെയള്ളതൊക്കെ വരിലേ
ആഹ് വരാറുണ്ട്
ആ ബ കോമിന് മാത്സ് അല്ലേ അധികം എങ്ങനെയ അങ്ങനത്തെ ഇതല്ലേ
ആ ഞാൻ ബികോം കോപ്പറേഷന ആാണ്
ആ ആ ആ തിയറി ക്ലാസ്സും പ്രാക്ടിക്കല അല്ലേ ആ ഫസ്റ്റ് ഇയർ ഒെ എല്ലാം പാസ്സല്ല ഇതത്തെ റിസൾട്ട് ലാസ്റ്റ് ഒരുമിച്ചേ വരുല്ലോ അതോ
അല്ല അല്ല റിസൾട്ടസ് ആ വരും പാസണ്
പിന്നെ നോക്കിട്ട് പഠിക്കാ പോെ
ആതെ ഏ
ചായക്കുള്ള കടിയൊക്കെ ആയോ
നമ്മള് ആയിട്ടില്ല ടൈം ആയിട്ടില്ലല്ലോ
ആ രണ്ട എനി പറട്ടുള്ളൂ ഉ കടി ഉണ്ടാക്കോ അതോ വാങ്ങി കോ ബേക്കറിക്ക്
ഉ ബേക്കറി ഐറ്റംസ് കൂടുതൽ വാങ്ങിക്കാറാണ്
ആനിങ്ങ പിന്നെ കടി എന്താ ഞങ്ങള ഇവിടെ വീട്ടില് ഈ പറഞ്ഞ പോലൊങ്ങിക്കലല്ല ഇടക്ക എപ്പഴെിലും ഉണ്ടാക്കിയാ ഉണ്ടാക്കിയങ്ങല്ല
ആ ആ ഉണ്ടാക്ക ഉണ്ടാക്കണാണ് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലത്
അതെ അതെ ഉം എന്ന ശരിയ അതാവകുമ്പോ വല്യ പ്രശ്നല്ല
ആഹ് ആഹ്
എണ്ണക്കടിയ കാര്യങ്ങളൊക്കെകുമ്പോ കൊളസ്ട്രോള് പ്രഷറ് ഷുഗർ പറഞ്ഞ പോലെ എല്ലാം വരും ഉം ഇവിടെ അമ്മക്ക് അച്ഛനൊക്കെ ഷുഗർുണ്ട് കൊളസ്ട്രോളും ഉണ്ട് എന്നാലും കഴിക്കാതിരിക്കുവൊന്നുമില്ല എല്ലാരും കഴിക്കും എന്താ കൈവ്രീതി
ഉം
ഫവ കടിിയ എന്താ
നമ്മള് പൈൻപൊരി ഭയങ്കര ഇഷ്ടമാണ് പൈൻപൊരിാണ് ഫേവറേറ്റ്
ആഹ് ആഹ് ഈ മറ്റേ എന്താ പറയാ അൽഫാം കുഴിമന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിക്കില്ലേ
ആഹ് കഴിക്കാറണ്ട് ഭയങ്കര ഇഷ്ടാണ്
അതാല്ല ഇപ്പൊ എല്ലാവടെയും ഫേവറേറ്റ്
ആആഹ്എല്ലാരും ഫേവറേറ്റ് അതാ
ച കോഴിപന്തി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടല്ല
ഇല്ലേ
അല്ല ഞാന് എനിക്കെന്തോ എനിക്ക് ആ ഒരു റൈസ എനിക്ക്ത്ര ഇഷ്ടല്ല ത് ചിക്കനും എനിക്ക ഇഷ്ടമല്ല ഞാാന അങ്ങനെ കഴിക്കാറില്ല ബ്രോസ്റ്റഡ് വരെ കഴിക്കും ഓക്കെ ശരി കേട്ടെന്നാ
ആ ഓക്കെ ആഹ്